അതൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്നോ?.
ആഹ് സുഖമായിട്ട് ഇരിക്കണ അവിടെ അങ്ങനെ സുഖല്ലേ മായയൊക്കെ ഉണ്ടോ
മഴയൊന്നും ഇല്ല രണ്ടു ദിവസം കൊണ്ട് നല്ല വെയില്.
ആഹ്
ഉം അവിടോ?
ആഹ് ഇവിടെ ചെറുതായിട്ടുണ്ട് മഴ പെയ്യുണ്ട് ഇറക്ക നിക്കുണ്ട് ഇറക്ക ഒന്ന് പോണ്
പോന്ന ആഹ് ആഹ് എന്തായാലും വെയില് കാരണം രണ്ടു ദിവസം കൊണ്ട് തുണിയൊക്കെ ഉള്ളതെല്ലാം ഒണക്കി
ആഹ് വെയിലുണ്ടാവുമ്പോ നടക്കുവാണ്.
വെയിലുണ്ടാവുമ്പോ ഒരു എല്ലാം എടുത്തുന്ന് ഉണക്കും.
ആഹ് ആഹ് വെയിലല്ല ആകുമ്പോ വെയില ഒന്ന് കണ്ടാ പിന്നെ ഫുള് തിന്മലക്കരുന്നു കാരണം നമ്മള് ബെഡ്ഷീറ്റുംതൊക്കെ വെയിലുണ്ടാവട്ടെച്ച.
അന്നാന്നന്ന അവിടെ പിന്നെ മാര്യേജ് കഴിഞ്ഞാന്നോ?
എങ്ങനെ?
കല്യാണം കഴിഞ്ഞയാന്നോ?
ആഹ് കല്യാണം കഴിഞ്ഞതാ
ഇക്കെ ഉണ്ടോ?
മക്കളൊന്നില്ല.
ഇല്ല ഉം ഉം ഹസ്ബൻറ് എന്തോ ചെയ്യുന്നേ
ആഹ്‌ നാട്ടിലന്നെ
നാട്ടിൽ തന്നെയാണേ ഫുഡൊക്കെ കഴിച്ചു ഉച്ചേക്കത്തെ
ആ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങൾ കിച്ചല്ലേ
കഴിച്ചു കഴിച്ചു കഴിച്ചു
ഉം കല്യാണം കഴിഞ്ഞല്ലേ
എന്തോ
കല്യാണം കഴിഞ്ഞിലേ
ആഹ കല്യാണം കഴിഞ്ഞടാ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്
ആഹ
ആഹ മോള് മോളും മോനും മോള് രണ്ടിലും മോന് അംഗനവാടിയിലും പഠിക്കുന്നു
ആഹ ഒറ്റേക്കാലെ അല്ലരും പോയപ്പം
അല്ലടാ ആ വീട്ടില് അമ്മേ അച്ഛനും ഉണ്ട്
ആഹ
ഞാനുണ്ട് മക്കള് മക്കള് സ്കൂളിൽ പോയി പിന്നെ ഹസ്ബൻഡ് വെളിയില്ല പിന്നെ എനിക്ക് ജോലി ഉണ്ട് എടാ അപ്പൊ ആഹ പുറത്താ ആരാ എനിക്കോ എനിക്ക് ഇവിടെ ഹോസ്പിറ്റലടാ വർക്ക് ചെയ്യുന്നേനെ
ആഹ എന്ത് നൈസ ആണോ
അല്ല എക്സറേ എക്സറേ ടെക്നീഷ്യൻ ആയിട്ട്
ആഹ
ആഹ അപ്പൊ പിന്നെ നൈറ്റ് ആരുന്നു എനിക്ക്
നൈറ്റ്ല്ലേ അപ്പൊ എപ്പം പോയി വരും
അഞ്ചരക്ക് പോയിട്ട് രാവിലെ എട്ടരയാവുമ്പോൾ വരും
ആഹ അപ്പൊ ഒർക്കൊക്കെ
ഒറക്കം രാത്രി ഒരു മണിയാകുമ്പോ അവിടെ ഒന്ന് ഒറങ്ങാം പക്ഷെ ഈ സീജി എടുക്കുന്നേണ്ട് ഇടക്കിടക്ക് വിളിക്കും നമ്മളെ
ആഹ
പിന്നെ നമ്മള് വീട്ടിൽ വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുന്ന ആ സമയത്തെ പറ്റും
ആഹ
ഉം ഉം പിന്നെ ഏറെന്തൊക്കെയുണ്ട് അവവിടെ വിശേഷം
വിശേഷം പറഞ്ഞാല് സുഖമായിട്ട് അങ്ങനെ പോണ് ഉം മഴ ആയിട്ട് എന്തേ ബുദ്ധിമുട്ട് ഉണ്ടോ മഴേണ്ട്ക്കെ
മഴേണ്ട് എന്താട ഇനിക്ക് പനി അയിരുന്ന് കഴിഞ്ഞ ആഴ്ച ഭയങ്കര പനിയായിരുന്നു പനി പനി വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചുമയ
ആഹ
പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് വട്ടം കാണിച്ച് പനിയൊന്ന് മാറി വന്നപ്പോ ചുമ പിന്നെ ചേമയ്ക്ക് മരുന്ന് കഴിച്ച് കഴിച്ച് കിടക്കാൻ ഉറങ്ങാൻ പറ്റുല ചേമ്മ കാരണം ഉം അങ്ങനെ അങ്ങനെ ഇപ്പം ഉം ഇപ്പം അങ്ങനെ ഇപ്പൊ കൊഴപ്പല്ല എന്തായാലും പിള്ളേർക്കൊന്നും പിടികപെട്ടില്ല അതുകൊണ്ട് രക്ഷപ്പെെട്ട് ഉം പിന്നെ വീട്ടിലോട്ടൊക്കെ പോവാറുണ്ടോ സ്വന്തം വീട്ടിലോട്ട് സ്വന്തം വീടൊക്കെ ആണോ നിക്കുന്നേ ആഹ ഉം ഉം അവിടെ ആരുണ്ട് അമ്മേ അച്ചഛനും ഒക്കെ ഉണ്ടോ
ആഹ അമ്മേ അച്ചനു ഒരു ബ്രദറ് രണ്ട് സിസ്റ്ററും ഇണ്ട്
സിസ്റ്ററും ഉണ്ട് ഉം ഉം ഉം ബ്രദാറിന്റെക്കെ ആഹ
ഓ ബ്രദറിന്റെ ഒരു സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞതാണ്
ഉ കഴിഞ്ഞതോ ആ ആ ഉ
ഇങ്ങക്ക് ആരെക്കെ ഇണ്ട്
എനിക്ക് മൂത്തൊരാളുണ്ട് എന്ത് ആടെ വൈഫുണ്ട് കല്യാണം കഴിഞ്ഞ് മോനും ഉണ്ട്
ആഹ്
പിന്നെ അമ്മേ അച്നും ഉണ്ട് അവിടെ
ആഹ് രണ്ടാൾക്കാരല്ലേ
ആഹ് ഉം പിന്നെ എന്തൊണ്ട് വേറെ
വേറെക്കെ ഇങ്ങനെ പോണ് വെറുതെരിക്കും വായിക്കലൊക്കെ ഉണ്ടോ
എന്തോ
വായിക്കലൊക്കെ ഉണ്ടോക്കിയോ നോവൽസ് ബുക്കൊക്കെ
അങ്ങനൊന്നും വായിക്കത്തില്ല പിന്നെ ഇവിടെക്കെ എന്തെ പു പിള്ളി പോകുമ്പോ അവര ആരെങ്കിലും ഇങ്ങനെ പുസ്തകമൊക്കെ കൊണ്ട് വെക്കും ചെലപ്പം ആ ഇങ്ങനെ എന്തെങ്കിലുമ ഒക്കെ എടുത്ത് വായിക്കും ഇപ്പണ്ട ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഒന്നും പറഞ്ഞേക്കാ
ആഹ്
അതൊക്കെ വായിച്ചു ഉം അങ്ങനെ അല്ലാതെ പ്രതീക്ഷിക്കില്ല
വേറെ എന്ത വർക്ക് ചെയ്യണ്ടോ ഓൺലൈനായിട്ട് അങ്ങനെന്തെലുക്കെ
ഇല്ലടാ അങ്ങനൊന്നും വർക്ക് ചെയ്യുന്നില്ല അത് സമയം കിട്ടത്തില്ല ഇതിന് പോയിട്ട് വര വരും പോവും പിന്നെ അത് തന്നെ അതല്ല പിന്നെ സമയില്ല വീട്ടിലത്തെ പണി എല്ലാം കൂടെ ആവുമ്പോഴത്തേന്
നേരം ഒരു വിതാവല്ലേ
സത്യം
ഉം
ഏഹ് ആണെങ്കി രാവിലെ എട്ടരക്ക് പോയാ വൈകിട്ട് അഞ്ചര നൈറ്റ് ആണങ്കി അഞ്ചരയ്ക്ക് പോയ രാവിലെ എട്ടരാ ഉം ഉം വീട്ടിൽ വന്നാ പിന്നെ നമുക്ക് പണികളുണ്ടല്ലോ ഇഷ്ട്ടം പോലെ
ആഹ്
പ്രത്യേകിച്ച് മക്കള് ഇവിടെ ഉണ്ടായോണ്ടേ
ആഹ് അല്ല വീട്ടില് സപ്പോർട്ട് അല്ലേ ഇങ്ങനെ അമ്മയും അച്ചനൊക്കെ കുട്ടികളെ നോക്കൂല്ലേ
നോക്കും നോക്കും നോക്കും അതുകൊണ്ടല്ല എനിക്ക് ഇവ നൈറ്റ ഒക്കെ ആയാലും പോവാൻ പറ്റുന്നത് ഉം
കുട്ടികൾക്കും കുഴപ്പൊന്നും ഉണ്ടാവില്ലല്ലേ
ഇല്ലില്ല കൊഴപ്പൊന്നുമില്ല മോൻ ചോദിക്കും നീ എപ്പ വരും നാളെ രാവിലെന്നൊക്കെ ചോദിക്കും
ആഹ്
ല്ലാതെ അവർക്ക് കൊഴപ്പങ്ങളൊന്നുല്ല കൊഴപ്പൊന്നുമല്ല അവര് നിന്നോളും അല്ല ഓക്കെ ഉം
പുറത്തൊക്കെ പോല്ല ഫ്രണ്ട്സാളുടെ കൂടെ കൺഫ്യൂസിന്റെ കൂടെ
ഇല്ലടാ അയിനൊന്നും സമയമില്ല ഉം എന്തോ
ഇപ്പം എന്തോലും ഉണ്ടോ
ചെലപ്പം ചില സണ്ടകളിലേ ഒള്ളൂ ലീവ്
ആഹ്
ആഹ് എല്ലാ സൺഡേയും നമുക്ക് കിട്ടത്തില്ല ഒരു സൺഡേ നമുക്ക് ലീവ് കിട്ടുമ്പോ നമുക്ക് ഹ് നമ്മടേതായ പണികളില് ഓ ഉം അവിടെ ഇപ്പ എവിടെങ്കിലും പോയായിരുന്നോ
ആ ഞാൻ ഡിഗ്രിക്ക് പഠിക്കാണ്
ആഹ ഡിഗ്രിക്ക് പഠിക്കല്ലോ ഉം
ആഹ പിന്നെ ഞാൻ പി പി ടി സി കഴിഞ്ഞാണണ്ടാ ഡിഗ്രി ഇടുത്തത്
ഉം ഉം ഉം
അത് കഴിഞ്ഞ് വരുമ്പോഴത്തിന് അകെപ്പ പി പി ടി സി പഠിച്ചച്ച് കഴിഞ്ഞപ്പോ പിന്നെ വിചാരിച്ച് ഇപ്പം കേരള കൊറ ചൂടൊക്കൊന്നായിട്ട് കുട്ടികളെ മാനേജ് ചെയ്യാനുള്ളല്ലേ പെട്ടെന്നൊന്നും കഴൂലല്ലോ അപ്പൊ പിന്നെ അപ്പത്തന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കേയറാ വിചാരിച്ചപ്പോ ഇനി കേറുമ്പോ പ്പം ഡിഗ്രി ആവശ്യല്ല വിചാരിച്ചിണ്ട് ഡിഗ്രിത്ത്
ഇങ്ങനെ അടുത്ത് ഏഹ് ടൂറ് വല്ലോം പോയോ
ടൂർ അങ്ങനൊന്നും പോയിട്ടില്ല ഫ്രണ്ട്സാളെ കൂടെ ഫാമീസിന്റെ കൂടെ അങ്ങനെയൊക്കെ പോവും
ഓ ഉം അതേള്ളൂ
പോവുവാണെങ്കിൽ ഞങ്ങള് കുറച്ച് കപ്പിൾസ് ആയിട്ട് അങ്ങനെ പോവും ബ്രദറ് കസിൻസ് അങ്ങനെയൊക്കെ കൂടിക്കാട് അങ്ങനെ പോവും
ഓ
അയിനെല്ലാവരും കൂടണം എന്നാ രസായിട്ട് അങ്ങനെ പോയി പോരും
ആഹ എല്ലാരുടെണ്ടെങ്കിൽ നമുക്ക് രസവാ ശരിയാ ഒരു വൈബാ
ഞങ്ങള് ഒരാള് ഗൾഫിലാണ് ഒരാളെ കസിന്
ആ ആ ആ ആ
ഹസ്ബൻഡ് അപ്പൊ അയാ നാട്ടക്ക്‌ വന്നിട്ട് അങ്ങനെ ഒത്തുകൂടലാണ് അപ്പോ വന്നാ പിന്നെ പോണം വന്ന അന്ന് തൊടങ്ങും പോണംന്ന് വര ചർച്ചയ്ക്കാരം
ഏതെങ്കിലും ഒരു ദിവസം ആണ്ട് പോയി പോരും അങ്ങനെ ഇണ്ടാവല്
പിന്നെ വേറെ എന്തൊക്കെയാ അവിടെ വേറെ വിശേഷങ്ങള് ഇവിടെ ഇങ്ങനെയൊക്കെ പോകുന്നു
പ്പ ഒന്നുല്ല മഴ പെയ്യുമ്പൊ ബുദ്ധിമുട്ട് എന്തെലും ഉണ്ട വെള്ളം കേറ അങ്ങനെ
വെള്ളമൊന്നും കേറത്തില്ല അങ്ങനെയില്ല അവിടൊക്കെ ഉണ്ടോ ഉം അവിടെ വെള്ളം വറ്റുവോ ചൂടാവു തോന്നെ ചൂടാവുമ്പൊ കിണറി വെള്ളം വറ്റുവോ
ഇല്ല വറ്റാൻ ഞങ്ങള്ത് ഏകദേശം പാടത്തിന്റെ വക്കത്താ
ഓ ആഹ് അഹ്
അപ്പൊ വെള്ളം വറ്റൊയ്ച്ചാല് ഇങ്ങനെ എപ്പളും എല്ലാര്ക്കും മോട്ടർ ഇടാൻ പറ്റൂല
ഉം
ഓരോ ടൈമില് വള്ളം ഇള്ളപ്പോ ഇള്ളപ്പോ എല്ലാരും ഇങ്ങനെ അടിക്കും ന്നല്ലാതെ ഇങ്ങനെ എപ്പോഴും ഓരോ ടൈമിൽ എല്ലാവർക്കും ഇട്ടാ അയിനൊന്നും ഉണ്ടാവില്ല നല്ല വേനലാകുമ്പോ
അല്ലടി ഈ പാടത്തിന്റെ അടുത്ത് ആകുമ്പോഴേ വെള്ളം കേറത്തില്ലേ മഴ പെയ്യുമ്പോ ഈ പാടത്തിന്റെ അടുത്ത് ആകുമ്പോഴേ വെള്ളം കേറത്തില്ലേ മഴ പെയ്യുമ്പം
ഇല്ല ഞങ്ങള്ത് കുറച്ച് പൊന്തിയിട്ടാണ്
ആന്നൊ ഓ
ആ മ് മതിലിണ്ട് മതിലിന്റെ അപ്പുറത്ത് തോടായിട്ട് വരും പാടും
ഉം ഉം ഉം ഉം
അങ്ങനെ ആകുമ്പോ പിന്നെ വള്ളത്തിന് വല്ല്യ പ്രശ്നം ഒന്നുല്ല കാരണം കിണറിന്റെ അപ്പുറത്ത് തോടും ആണ് എടക്ക് ഒരു പ്രാവശ്യറ്റെ വറ്റിട്ടൊള്ളെയ്നി പിന്നെ വല്ലാതെ വ വറ്റാനൊക്കെ വരും പക്ഷെ പിന്നെ എല്ലാരും ആ ടൈമില് കൊറെ ഒക്കെ കെൻറ്റ്ന്ന് മോട്ടർ ഇടുത്ത് വെ ഓ അങ്ങനെയൊക്കെ ആയിട്ട് പോവും
ഉം ഇവിടെ അങ്ങ് തോനെ ഭയങ്കരമായിട്ട് ചൂടാവുമ്പോഴേ ഒള്ളൂ വറ്റുന്നേ എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്ക്‌ നമുക്ക് മോട്ടറ് കുറച്ച് അടിക്കാം ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റത്തില്ല
ആ അപ്പൊ ഒരു കെതെയ്ട് അയ്കാരം വാഷിംങ്ങ് മെഷീനും അപ്പൊളൊക്കെ ആണ് വല്ല്യ കെതേയ്ട്
പിന്നെ വെളിന്നുള്ള കണക്ഷൻ ഉണ്ട് അപ്പൊ പിന്നെ ച്ചൊ ഒക്കെ അതീന്നൂടെ എടുക്കും അന്നേരം
ആ അങ്ങനെ പോവല്ലേ
അങ്ങനെ പോവും ഉം അല്ലെങ്കിൽ പിന്നെ നടക്കത്തില്ല കുറച്ച് വെള്ളമല്ലാ ഒള്ളൂ ഫുൾ ട്ടാങ്ക്‌ അടിക്കാൻ പറ്റിയില്ലേ പിന്നെ എന്തെയ്യും പിന്നെ വെളീന്ന് അത്യാവശ്യം ഇങ്ങനെയൊക്കെ എടുക്കുന്നോണ്ട്
ഇപ്രാവശ്യം വല്ലാതെ അങ്ങോട്ട് വേനൽ അയക്ണോന്ന് ചോയ്ച്ചാൽ നല്ലോം അയ്ക്ണ് എന്നാ നേര്തെ മഴ പെയ്തും ചെയ്ത്ക്ണ് അങ്ങനെ ഏണ് ഇള്ളത്
ഇപ്രാവശ്യം വെള്ളം വറ്റിട്ടില്ല ഉം
ഞങ്ങള്ത് ഏകദേശം വറ്റിയിട്ടില്ല അങ്ങനെ ആയി വന്നിനി ഇങ്ങനെ കൊ വെള്ളം കുറവൊക്കായി വന്നീനി ഉം പിന്നെ അയ്ന്റെട് ഇപ്പൊ മഴ ഒക്കെ പെയ്തു പോയപ്പം പിന്നെ വല്ല്യ കൊഴപ്പല്ല
ഉം എന്നാൽ എല്ലാ പ്രാവശ്യത്തെ കൊണ്ടും നല്ല രീതിയിലുള്ള മഴയും ഇല്ലായിരുന്നു താനും
ആഹ് വീട്ടിലൊക്കെ പോവാൽലെ
ആ വീട്ടി പോവും വീട്ടി പോവും കഴിഞ്ഞ ആഴ്ചയും പോയായിരുന്നു വീട്ടിൽ
ആഹ് അവിടെ എല്ലാർക്കും സുഖല്ലേ
എല്ലാർക്കും സുഖം വീട്ടിൽ പോ പിള്ളേരെ ഉവിടെ രണ്ടീസം നിർത്തും ഇവിടെ അച്ഛന്, അമ്മ, ഞാന് പിള്ളേര്
ഉം
ഇല്ലല്ല പുറത്തല്ലേ പിന്നെ
ആഹ്
ഞങ്ങൾ ഇത്രയും പേരു ഉണ്ട് ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അമ്മയൊക്കെ എന്തേ
ആഹ് ഇവിടെ ഇണ്ട് ഒക്കെ ഫുഡ ഒക്കെ കഴച്ച് ഇരികയാണ്
ഇരിക്കാണ് ഹും ഹും ഹും ഫുഡൊക്കെ കഴിച്ച് ഇനി റസ്റ്റ് എടുക്കണം റസ്റ്റ് എടുത്തിട്ട് പിന്നെ മക്കളും വരും പിന്നെ മക്കളെൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ ഇനി വൈകുന്നേരത്തേക്ക് പോകാനൊക്കെ റെഡി ആവണം
ആഹ്
ഉം
അല്ല ഇങ്ങനെ പോണ എ കൊഴപ്പന്ന ഐ മീൻ നമ്മുക്കൊരു ഇത് തോന്നലൽ നൈറ്റ് ഡ്യൂട്ടിക്ക് ഒക്കെ പോകുമ്പളേ ഒര് ഇടങ്ങേറോ അങ്ങനെ എന്തേലും ഒക്കെ ആഹ്
ഉം
എല്ലാ ഈ രാവിലെയാണോ ഇത് രാത്രിയാണോ നല്ലേ
എനിക്ക് ഒന്ന് രാവിലെയാ രാവിലെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ വരാല്ലോ വൈകുന്നേരം ആവുമ്പോഴത്തേന്
ആഹ് അല്ല ചിലർക്ക് രാത് വുമ്പോ വല്ലാതെ ഡ്യൂട്ടി ഉണ്ടാവൂല ല്ലോ ഉറങ്ങും ചെയ്യാന്നുള്ള തെൽക്കാവും
ഇത് അത്രക്ക് തരക്കൊന്നും ഇല്ല
ഉം
നൈറ്റ്‌ എന്നാ ശെരിയാടാട്ടോ ശരി